ലോ
കേൾക്ണ്ടോ
ആ കേൾക്ണ്ട്
എന്തെല്ലാം വിശേഷം
സുഖം അങ്ങനെ പോ പോണ് അവിടെ
ഇവിടെ വീട്ടിലാണ്
ആഹ് ചോറൊക്കെ തിന്ന് ആഹ് കഴിച്ചു ഇങ്ങളയിച്ചോ?
ഓഹ്
ഉം ഉം
പിന്നെന്ന് മഴയ്ണ്ടോ
മഴയെണ് പ്പം മഴയാണ്. മഴ ഇന്ന് രാവിലെ ഒക്കെ നല്ല വെയിലെര്ന്നു പിന്നെ അയിന്റെ എടക്ക് പെയ്യും തിരുമ്പിയതൊക്കെ എടുത്തു കൊണ്ടോരും ഇവടെ വെക്കുമ്പോ വീണ്ടും പെയ്യും. അങ്ങനെ ഇന്ന് മഴയ് ചെറുതായിട്ടൊള്ളൂ കൂടുതൽ മഴയൊന്നു
അതെയോ ഇവടിം ഇന്ന് പെയ്‌ത്ട്ട്ല്ല ക്ഷെങ്ങനെ ഇരുട്ടൂടി വന്ന്ണ് ഇടി ഒക്കെ ടി മഴ ഇപ്പം പെയ്യും ന്നുള്ളൊര് മട്ടാണ് പെയ്‌തിട്ടില്ല പിന്നെന്താ
അങ്ങനെ പോണ് മക്കളൊക്കെ സ്കൂൾ പോയതാ
ആ സ്കൂൾ പോയതാ
എത്ര ആള്ണ്ട്
മൂന്നാള്
ആഹ്
ഇങ്ങക്കൊ
ൻക് നാലാള്
ആഹ്
മക്കളൊക്കെ സ്കൂൾ പോയി ആ ഇങ്ങളെ മൂ ത്താലൊക്കെ എത്രേല
വല്യോൻ ഏഴില പിന്നെ രണ്ട് ണ്ടാമതോന് നാലില് മറ്റേ ചെർത്‌ അൻ അംഗൻവാടി പോകും
ആ ശെരി പെൺകുട്ടിയോ ആൺകുട്ടിയോ എന്തെ
മൂന്നും ആൺകു ട്ടിയ
ആഹ് എനിക്ക് രണ്ടാണ് രണ്ട് പെണ്ണ് മൂത്തയാള് പത്താംക്ലാസ്സിലാണ് പെണ്ണ് അയിന് താഴെ ആൺകുട്ടിയാണ് ഏഴാംക്ലാസ്സ്‌ നേരെ താഴെ പെൺകുട്ടിയാണ് നാലാം ക്ലാസ്സില് നേരെ താഴെയുള്ളത് ചെറുത്‌ ആൺകുട്ടിയ കെജിയില്
മ് ഏഹ് പോവാൻ മടിണ്ടോ ഓന്
ഇല്ലില്ല ഓന് അങ്കണവാടിയില് പോയിന് പോയിട്ടില്ലേ അന്ന് അങ്കണവാടിയില് പോയപ്പോ ഒരാഴ്ച കുറ ബുദ്ധിമുട്ടുണ്ടായിനി അത് കഴിഞ്ഞ് ഇവട് കാക്കി പ്രശ്നൊന്നൂല്ല
ആഹ്
ഓട്ടോറിക്ഷ വരും അയില് കേറും പോകും പോവാനൊന്നും മടിയില്ല
കൊണ്ടെയാക്കാം പക്ഷെ രാവിലെയും വൈകുന്നേരോ അതൊരു പണിയല്ലേ
ആഹ് അതന്നെ മ് മ് ആഹ്
അപ്പൊ അതിനൊക്കെനാവുലാച്ചിട്ടാ പിന്നെ വണ്ടി അടുത്തന്നാണ് ഇനി ആരു വണ്ടി എന്റടുക്കല് അയിന് രണ്ട് നേരെ അമ്മളയിന് നായിട്ട് ഒരുങ്ങണ്ടേ അപ്പോ അതാവൂലാന്ന് വെച്ചിട്ട് രം മ്മക്ക് ആക്കി കൊടുക്ക പങ്ങനെ പോവും ടെ അങ്കണവാടിത്തെ കുട്ടി പോവും പോം
ആ പോവും കുഴപ്പമൊന്നും ഇല്ല കുറച്ച് ദിവസം നെലവിളി ഒക്കെ ഇണ്ടായിനി പിന്നെ പി- അങ്ങനെ ശീലായി
ഏഹ് ശരി ആ
കുറേ ദിവസം അങ്ങനെ കരച്ചില് തന്നെയാണ് അപ്പഴും ഞമ്മക്കും ഒരു സങ്കട ആയിരുന്നു പിന്നെങ്ങനെ റെഡി ആയി ഇപ്പൊ പിന്നെ കൊഴപ്പല്ലാ ഇപ്പങ്ങനെ പോവും ഇപ്പ ഇഷ്ടാ പോവാന് ആ സാറ ഇപ്പൊ പിന്നെ അങ്കണവാടിക്കെ എല്ലാ സൂപ്പറാണല്ലോ ഉം നല്ലത് അതന്നെ കളിക്കാനും സാധനങ്ങളുണ്ട്
ആ അതെ
ഫുഡ്ന് ഫു- ഡുണ്ട് അപ്പൊ പിന്നെ മക്കൾക്കും ഇഷ്ടാണ് പോവാന്
അത് തന്നെ അങ്ങനെ ഒക്കെ പുറത്ത്ക്ക് പോവോ
ഇല്ല പോർത്ത് അങ്ങനെ പോവോന്നൂല്യ എപ്പളേങ്കിലോക്കെ ചെലപ്പൊക്കെ പോവും എപ്പോഴും അങ്ങനെ പോ ക്കൊന്നുല്യ
ഉം വെക്കേഷൻല് പോയ്നോ
ഇല്ല ഈ വെക്കേഷൻല് പോയിട്ടന്നേ ഇല്ല എവിടേം പോയില്ല
ഏ
ആ ഞാൻ വീട്ട് പോയി അങ്ങനെ ആ അല്ലാ ഒട്ക്കും പോയി
ഏ മക്കള് പോവാൻ പറീല്ലേ
ആ പറിക്കെ ചെയ്യും അപ്പ എന്തെങ്കിലോക്കെ പിന്നെ ഒരു ത് ഇണ്ടാവും
അ പിന്നെങ്ങനെ പോവാൻ കഴിഞ്ഞില്ല പോണംന്നൊക്കെ പറിം ആ ബീച്ച്ല് ഒരുവട്ടറ്റെ ബീച്ചില് പോഴിനി അങ്ങനെ പോയീന്നല്ലാതെ
ആ ആ
പിന്നെ പോയിട്ടില്ല നിങ്ങള് പോയിനോ
ആ ഞങ്ങള് വെക്കേഷല്ല് പുതിയാപ്പൾന്റെ ഫ്രണ്ട്‌സാളെ കൂടെ പോയി ഓരും ഒരെ ഭാര്യമാരും കുട്ടിയാളും ഞങ്ങള് ന്റെ നാല് കുട്ടിയാളും ഇങ്ങളെല്ലാരും കൂടെ ട്രാവലർന് അങ്ങനെ പോയീന്ന് ആ മൈസൂര് പോയിട്ട് മൂന്നു ദിവസക്കെ നിന്നു അവിടെ
മ്, ഏഹ്, ആഹ്. മൈസൂരല്ല രസാണല്ലോ കാണാൻ കൊറേ ഇണ്ട
കൊറേ ആ അന്നയ്ന് നല്ല വെയിലു ആണ് ഭയങ്കര ചൂടേനു അന്ന് അമ്മക്ക് കുട്ടികൾക്കൊക്കെ മൂന്നാർക്ക് പോവാനേ ന് ആഗ്രഹം പക്ഷേ ഇവടെ ഫ്രണ്ട്സേളെ കുട്ടികൾക്കൊക്കെ അവിടെ കണ്ടിട്ടില്യാന്നറഞ്ഞിട്ട് ഞങ്ങളയ്ന് മൈസൂര് കൊറേ പ്രാവശ്യം പോയതാ.
ആഹ്, പോയോട്ത്ത്ക്കെന്നെ പോവുമ്പൊ അമ്മക്കൊരു, ആ
ഏ ഇവരിങ്ങനെ പറഞ്ഞ് ഇപ്പൊ അങ്ങട്ട് പോയതാ പശേ പോയത് ചടച്ച് വോയി വെയ് ങ്കര ചൂട് വെയില്, ഒര്
തണുപ്പ് ആയിരിക്കും ഹലോ
അല്ലേത്ണ്ടല്ലോ
മ്, ആഹ്, ആഹ് മാന്തെന്നെ.
അവിടെ റേഞ്ച്ന്റെ ഇഷ്യൂ ഇണ്ടോ എടക്കൊരു റേഞ്ച്ന്റെ പ്രശ്നം ഉണ്ടോ അവിടെ? ഇടക്ക് റേഞ്ച് പോണു എനിക്ക് ചെല വോയിസിങ്ങനെ കട്ട് ട്ടായപോലെത്തോ
തന്നെ ഇപ്പൊ കൊഴപ്പണ്ടോ?
ഇപ്പോ പ്രശ്‌നില്ല.
എന്താ ബേക്കറി ഒക്കെ എന്തെങ്കിലും ക്കെണ്ടാക്കല്.
ഏഹ് ബേക്കറി നെ ഇവിടുത്തെയാ?
അതെ റൂമിലെ ആയിനി ചേലെപ്പോ ചേലെന്നൊക്കെ. എപ്പോഴുയില്ല.
ആഹ് ആ ആഹ്
എപ്പളെങ്കിലൊക്കെ ഓൽക്കതാ ഇഷ്ടം. ബേക്കറിനോടാണ് താല്പര്യം, അപ്പൊ പിന്നെ ഇടക്കൊക്കെ ചെലപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസൊക്കെ ഉണ്ടാക്കും.
ഉണ്ടാക്കും ഉം
ഉം ഉം പിന്നെ ചെറുപയർയൊക്കെ ശർക്കര ഇട്ട് വച്ചാൽ ഓൾക്ക് ഇഷ്ട്ട ശർക്കരയും തേങ്ങയുംയൊക്കെ ഇട്ട് അ‍യൊക്കെ വച്ചാൽ അ അല്ല നമ്മള് ഇങ്ങനെ. ലേശം പയർ ആദ്യം വേവിക്ക് എന്നിട്ട് ആഹ് ആഹ് ആഹ് അങ്ങനെ ആഹ് അതൊക്കെ ഓലുക്ക് ഇഷ്ടവാ, ചെറുപയർ കറി കൂട്ടൂല രാവിലും. അയിന് കറി കുട്ടൂല്ല അപ്പൊ ഞാൻ പിന്നെ ചെറുപയർ കൊണ്ട് അന്നാ അങ്ങനെയെയ്ക്കൽ. എങ്ങനെങ്കിലും ഇന്ന് അങ്ങനെങ്കിലും വയറ്റിൽ ആയിക്കോട്ടെ ശകലം.
ആഹ് അയ്ശെരി ഇവിടെ ഇഷ്ട്ടല്ല കുട്ടികൾക്ക് കറി കൂട്ടുവോ? പത്ത് രൂപക്ക് ചെറുപയർ കറി.
ഉം അത്‌ പറ്റൂല്ല ഇവിടെ ആഹ് ഇവിടെ ചാറു വെച്ച, ആഹ് ഇടും. നല്ല രസാണ് എന്നിട്ട് നെയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ. തുമ്പിക്കണേൽ തുമ്പിക്കും ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ. തിന്നാം നല്ല രസാ ഇപ്പൊ അങ്ങ തുമ്പിച്ചാൽ വേറൊരു ടേസ്റ്റ് ആണ്.
ഉം ഇവിടെ അത്‌ പറ്റൂല്ല ശ ശർക്കര ഇട്ട് ഉണ്ടാക്കുന്നത് പറ്റൂല്ല.
ആ ആ കറി വടെ കുട്ടൂല്ലേ ചെറുപയർ അതു തന്നെ സ്കൂളിൾന്നും കിട്ടല് റിം
ആ സ്കൂൾ മ്മ് സ്കൂളെ ചെറുപയറ്
ആഹ് അപ്പൊ അഹ് വാണ്ടാറിം അപ്പൊ പിന്നെ ചെറുപയർ കൊണ്ടന്നാ പിന്നെ ഇങ്ങനെ ആക്കും അലപോലെ മം മ്പയറും അങ്ങനെ ആക്കേല് അവും രസാണ്
ശർക്കര ഇട്ട്കാണ്ടോ
അങ്ങൻത്തൊക്കാവുമ്പോ ഓൽക്ക് ഇഷ്ട്ടാ
ഏഹ് എന്നാലും കാര്യണ്ടല്ലോ അങ്ങൻത്തെ പറ്റ്യാലും കൊഴപ്പല്ലല്ലോ പറിയ നമ്മൾ ഇങ്ങൻത്തെ പറ്റാഞ് ട്ടാ പ്രശ്നം എന്തേലും എന്ന് ഞാൻ ന്തെങ്കി ന്തെങ്കിലൊക്കെ ണ്ടാക്കല്ണ്ട് നുറുക്കോ പഴംപൊര്യോ അല്ലെങ്കില് മൈസൂർ പഴം കൂട്ടി ചോ അല്ലെങ്കില് കൽത്തപ്പോ കൽതപ്പൊ കുയ്യപ്പ് പ്പോ നെയ്യപ്പൊക്കെ ണ്ടാക്കിയ മോ വല്യ മോൾക്ക് ഇഷ്ട്ടല്ല അപ്പോ ഓളറിയാ എഴ്താ പോവാറിയും എന്തേലൊക്കെ ഇണ്ടാക്കുവേയ് ഇന്ന് ഇപ്പ വന്നപ്പൊ പർഞ്ഞ് കൊറച്ച് കപ്പ് കേക്ക് കൊണ്ടരോണ്ടി പറഞ്ഞിട്ട് ഇപ്പോ അത് കൊട്ന്നെച്ച് എന്തേം വേണം വരുമ്പൊ ച ചോറൊന്നായാല് ഓൽക് ഇഷ്
അതാ പറ്റൂല ആ ചോറ് ഞാൻ പറിം ചോർന്നോളി പറിം ഏ ഞങ്ങൾക്ക് വാണ്ടാ ചോറ് പറിം.
അതന്നെ
അതന്നെ എന്നും ഇത്ങ്ങനെ ണ്ടാക്കാന് ഞമ്മക്കു ആവൂല ചെലേപ്പെ
ഉം ചെൽപ്പം മടിയാണ് കാരണം നേരം വയ്കി കുളിം ഇതൊക്കെ കഴിഞ്ഞാ പിന്നെ അട്പ്പത്ത്ക്ക് വെരാൻ പിന്നെ മടിയാണ് ചായണ്ടാക്ക്യാല് ണ്ടാക്ക് കിയ പാത്രം കെയ്ക്യക്കാനും മടിയാ ഇണ്ടാക്കിയേ കെയ്കാനും മടിയാണ്
ആഹ്
എല്ലാരെ പ്രശ്ന്നോം അതെന്നെയാണ് പണിയെടുക്കാൻ മടി
ഇന്ന്ങ്ങള് ണ്ടാക്കിയോളീ ചായാറിം
വ്ടന്റെ രണ്ടാമത്തോന് ഇഷ്ടാ പ കൊർച്ച് കൊഷി ഏറേക്കാരം പാലൊക്കെ നല്ലോം പാർന്ന് പഞ്ചസ് സാരേ കൂട്തല്ട്ട്
ആ അതന്നെ വ്ടിം അതന്നെ പ്രശ്നം ഒന്നായ്ട്ടങ്ങട്ട് ഇടും പഞ്ചസാരൊക്കെ ആ അതന്നെ നല്ലോം മധ്‌രങ്ങട്ട്ടും അത്ങ്ങട്ട് കയ്പ്പിക്കും ങ്ങട്ട് തെ അപ്പൊ ഞാൻ പറിം ഞാന് ന്ന് ണ്ടാ ക്യാേണ്ട് റിം
അപ്പതാണ് നല്ലത് വലേൽപ്പിച്ചാ ര്ട്ടി പണ്യല്ലെ പിന്നെ പണിയേറേണ് അട്ക്കളീ വന്നാല്
ആ അത് ഫുള്ള് നെര് ത്തി പക്ഷേ ഇബലെ ഓല് തൊട്ക്ക്ട്ടോ എന്തായാലും ഇപ്പലേ ചെയ്യും. ആ ഓല് എടുത്തുവച്ചപാത്ര ക്ക ക്ലി, ഇതാക്കി വക്കും. മോറി കയ്കിയൊക്കെ വ
ഏഹ് അങ്ങനെ കുഴപ്പല്ലെ ഇന്റെ പെണ്ണുചെയ്യും. ചെറ്യോൾ മറ്റോനാണേൽ കുറച്ചൊക്കെ വായ്ച്ചിയോട് പറഞ്ഞീനി വായ്ച്ചി ഒര് ഒപായ പണി ട്
ഏഹ് ഇവിടങ്ങനല്ല ആഹ് ഇന്നാ ഞാൻ ചെയ്യുവൊക്കെ ചെയ്യും
ആ ആൺകുട്ടികളായതോണ്ടും ചെയ്യണ്ട് ല്ലേ
ആ ഹ് ഹ് അതെല്ലാരും പറയും ആൺകു ട്ടികളല്ലേ, ചെയ്യിപ്പിച്ചാണ്ടി ഇജ്ജ് കുടുങ്ങും പറിം ഇന്നോട്
ആ.. ചെയ്യിപ്പിക്കണം ന്ന് തന്നേണ് ഇപ്പ യിന് പഴയപോലെയല്ലല്ലോ, പഴേയ ഇതിലാണ് ആൺകുട്ടികളെ കൊണ്ട് ന്ന് അടുക്കളേക്കട്പ്പിച്ചാൽ, തോണ്ടെ, ഇപ്പക്കെല്ലാ ആൺകുട്ടികളും മുന്നിക്കാണ്.
പ്പം പഴയ ആൾക്കാർക്കൊന്നും ഓലങ്ങനെ ഇട് ത്ത് ശീലല്ലല്ലോ ഇപ്പത്തെ പിന്നെ മക്കളങ്ങനെയൊന്നല്ല. അതുപിന്നെ ബടായായാലും ഒരാഴ്ച റ്റാരും ഒക്കെ ചെയ്യും ആ ഒക്കെ ചെയ്യും ഓല്
ഏഹ്
അടിച്ച് വാരും, ഓല് ത് ഓല് കഴിച്ച പാത്രം ഓലന്നെ കഴുകിവെക്കല്
ഏഹ് ഇവടെന്റെ മോന്റത് കിട്ടും മറ്റോൽത് മാത്രോല് കഴുകും
ഏഹ് അഥവാ ഇഞ് ഞാൻ അടുക്കളയിൽ ഇല്ലെങ്കിൽ ഓല്, ഓലന്നെ കഴു കല് ഓൽതൊക്കെ
ഉം
പാത്രണ്ടെങ്കില് അ ഒക്കെ കഴുകിംവയ്ക്കും ഒഴിവൊക്കെണ്ടെങ്കില് കഴുകിംവക്കും ഉം
പിന്നെ ന്താ ന്നാ ശെരി പിന്നെ വിളിക്കാ
ആ ആ